ഹലോ കേൾക്കുന്നുണ്ടോ
അതെ
ഇപ്പൊ മതി ഇന്ത്യയിലെ യാത്രയെക്കുറിച്ച് സംസാരിച്ചാലോ ഇന്ത്യയിലെ ആഹ് ഓരോ ഡെസ്റ്റിനേഷനുകളെ കുറിച്ച് സംസാരിച്ചാലോ
ഇന്ത്യയിലെ ഓരോ പ്രദേശങ്ങളെ കുറിച്ചോ
ഓരോരോ യാത്ര ചെയ്യാൻ പറ്റി ഞാൻ ഒരുപാട് യാ ത്രകൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ഇപ്പമ്മക്ക് ഇന്ത്യയിലെ ഒരുപാട് കാര്യങ്ങൾ
ചൂസ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങല്ലെ ഇന്ത്യ യാത്രക്ക് ഇന്ത്യയില് പറയൂ
ഇപ്പ ഇപ്പ ഇന്ത്യേന്ന് പറയണത് അ പറഞ്ഞ പോലെ ഇല്ലാര എല്ലാ സംസ്ഥാനങ്ങളും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാഷകളും അതുപോലെ തന്നെ ആ സംസ്കാരവും അവരുടെ ഫുഡും ഭക്ഷണവും കാര്യങ്ങളും എല്ലാം വളരെ വ്യത്യസ്താണ് പ്പൊ ഞാൻ കേരളത്തിന്ന് ഞാൻ നോർത്ത് ഇന്ത്യയില് പോയ സമയത്ത് ഞാൻ ഏകദേശം പഞ്ചാബ് ഹിമാചൽ പ്രദേശ്, ഡല്ലി നമ്മളെ ആഗ്ര അപ്പൊ മ്മളെ താജ്മഹല് അതുപോലെ ഏകദേശം എല്ലാം ഹിമാചൽ പ്രദേശിലെ കുളു അതുപോലെ മണാലി പിന്നെ ഹിടിമ്പ തുടങ്ങി ഏകദേശം എല്ലാ മേഖലയിലും ഇതുപോലെ പഞ്ചാബില് നമ്മളെ ടെമ്പിൾ അല്ലേ ഗോൾഡൻ ടെമ്പിൾ സുവർണക്ഷേത്രം ആ സുവർണക്ഷേത്രം നമ്മള് സിക്ക് സിക്ക് കൾച്ചർ
അതെ അതെ അതെ ഞാ ചെരിപ്പം പഠിച്ചപ്പും ഒ കേട്ടിട്ടുണ്ട്
ആഹ് സ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കണ്ടിട്ടുണ്ട്
ഉം
അതൊക്കെന്ന് പറഞ്ഞാ എത്ര മനോഹര എന്ന് വച്ചാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ താജ്മഹൽ തന്നെ എടുക്കയാണെങ്കിൽ ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ എന്തേലാണല്ലോ സ്ഥിതിയാണ്
അതെ
താജ്മഹലില് നമ്മള് ഫസ്റ്റ് ടൈം കാണുമ്പോഴുള്ള ഒരു നമുക്ക് ഒരു വരുന്ന ഒരു ഫീൽ ഉണ്ട് ആ ഒരു ഗേറ്റ് കടന്ന് ഫസ്റ്റ് താജ്മ മഹാലിൻ്റെ വ്യൂ കാണുമ്പോൾ അതൊക്കെ നേരിട്ട് ട്ട് കാണുമ്പള്ള ഒരു നമ്മള അനുഭവം എന്ന് പറയണത് വളരെ വ്യത്യസ്സണ് നമ്മൾ എത്ര ഫോട്ടോൽ കണ്ടന്ന് പറഞ്ഞാലും ആ കാര്യങ്ങളും ഒന്നും അതൊന്നും അതിറന്റെ റിയൽ റിയൽ ടൈം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാണയാണ് പിന്നെ നമ്മളെ ലഡാക്ക് നമ്മളെ ആ നല്ല മലനിരകളും കാര്യങ്ങളും ഒക്കെ കാണെങ്കിൽ നമ്മള് ലഡാക്ക് ഭാഗത്ത് പോയാതി അവിടെ തന്നെ ലോക്കൽസു ആയിട്ട് സംസാരിക്കുമ്പോൾ അവര് വേറരു ലൈഫ് തന്നെയാണ് ഓരോ ജീവിത ശൈലിയും ഓരോ ഫുഡും ഏ ഓരോ ജോലികളും ഓരോ ഈ ആ ആടുമാ ട്കളൊക്കെ മേക്കുന്നതും ഒക്കെ വളരെ വ്യത്യസ്താണ് അതുപോലെ തന്നെ പിന്നെ പഞ്ചാബിലൊക്കെ പോയ സമയത്ത് നമ്മള് കൂടുതൽ സിക്കുകാരെ കാണണല്ലോ
അതെ
സിക്കാര കൂടുതലാ നമ്മള് അവിടുത്തെ ക്ഷേത്രങ്ങളിലൊക്കെ കേയറിയപ്പം ഒരു വ്യത്യസ്തയിട്ടുള്ള ഒരു അനുഭവയിരുന്നു അവിടുന്ന് നമ്മക്ക് ഇങ്ങനെ തല മറക്കണം ഏ ഏത് ആഹ് ആളുകൾ പോയാലും തലയുടെ മുൻഭാഗം മറക്കണം ന്ന്ട്ട് ആഹ് അങ്ങനെയൊക്കെയാണ് ആഹ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലൂടെ നടക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ ഏതു നേരം അവിടെ ഫുഡ് ഉണ്ടാാവും ലോകത്ത് ഏറ്റവും വലിയ എന്താ പറയാ ഫുഡ് ദാനം ചെയ്യണത്ത് സ്ഥലം കൂടിയാണ് നമ്മളെ പഞ്ചാബിലെ സുവർണക്ഷേത്രത്തില്
ആഹ്
അതിമനോഹരാണ് കാണുമ്പോ തന്നെ എന്തു ഭംഗിയന്ന്റിയോ അതുപോലെ ഡൽഹില് ലന്നെ ഒരുപാട് ഇന്ത്യ ഗേറ്റും പിന്നെ ആഹ് നമ്മളെ ആഹ് രാ ഉം രാഷ്ട്രപതി ഭവൻ അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങള് വളരെ വളരെ നമ്മള് മുകൾ നമ്മള് മുകൾ ഇതൊക്കെ ഉണ്ടാവുലേ മുഗൾ രാ ഓ ഓരോ കാലത്ത് ഇണ്ടാക്കിയ ആഹ് കെട്ടിടങ്ങളും കാര്യങ്ങൾകൊക്കെ ഒരു പ്ര പ്രത്യേക ശൈലിയാണല്ലോ ഒര അറേബ്യൻ ഇന്ത്യൻ പേഷ്യൻ ഒക്കെ കൂടെ മിക്സഡ് ആയിട്ട്ള്ള ഒര് ഒര് വൈവി ദ്യയാണല്ലോ കല ബിൽഡിംസിനൊക്കെ ആഹ് ഒരു രൂപാണല്ലോ അതെ അയിൻ്റെ ആഹ് സ്ട്രക്ചറ് ന്ന് പറിണത് ഒര അറേബ്യൻ പേർഷ്യൻ ഇന്ത്യനൊക്കെ ഒര് ടച്ചിലാണ് അതായത് ഇപ്പം കുത്തബ് മിനാറിലൊക്കെ ഫുൾ അറബിക് താജ്മഹൽ ഫുൾ അറബിക്ക്ണ്ട് സൈഡിലൂടെ എല്ല തിലും അറബി കൊത്തി വെച്ച്ണ് പക്ഷെ ഒരു മുഗൾ ഇസ്ലാമി ഭരണകൂടത്തിന്റെ ഒരു പ്രൗഢി കാണിക്കണതാണ് എല്ലാ ബിൽഡിങ്ങും കാര്യങ്ങളും. അദി മനോഹരാണ് അഹ് ക്കെ നേരിട്ട് കാണുമ്പള്ള ര് എക്സ്പീരിയൻസ്ന്ന് പറിണത്.
ഉം
വളളരെ മനോഹരാണ് പിന്നെ അവട്ത്തെ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ആദ്യയിട്ട്. നമുക്ക് ഒരുപാട് ഫുഡ്‌ടൊക്കെ എക്സ്പ്ലോറയ്യാനാണെങ്കില്. ഡൽഹില് അതിൻറെ സ്ട്രീറ്റ് ഫുഡ് സെഷനൊക്കെ. വളരെ വളരെ വ്യത്യസ്തായിട്ട്ള്ളേ. കാര്യങ്ങളാണ് പക്ഷെ ഒരു കേരളത്ത്ന്ന് നമ്മൾ പോവുമ്പോം അയിന്റെതായ ബുദ്ധിമുട്ട്ണ്ടാവും മ്മക്ക് ചിലപ്പോഅവ് ത്തെ വൃത്തിയും കാര്യങ്ങ്ളൊന്നും പറ്റിന്ന് വരില്ല പരിസര പ്രദേശം ഒക്കെ നോക്കുമ്പോ മ്മള് കൈ ച്ച്ന്ന് വരൂല പക്ഷെ അതിമനോഹരമായിട്ടുള്ള പ്പം. ഒരു സ്ഥലത്ത് പോയിട്ട് ആഹ് നാട്ടില് ഫുഡ് അറിയപ്പെടാൻ ആഗ്രഹിക്ക് ണോൽക്കൊക്കെ ഇതെല്ലാം കഴിചോക്കാ ത്ര അത്ര അടിപൊളിയാണ്. അട്ത്തെ ഫുഡും കാര്യങ്ങളൊക്കെ പിന്നെ പഞ്ചാബിൽ പോയ സമയ ത്ത് ആഹ് സ്വർണക്ഷേത്രത്തിലന്നെ ഒര് അവിടുത്തെരു പാനീയം ഒര് വെള്ള പാല് പോലുള്ളരു വെള്ളം. അതിലന്തക്കോ നട്ട്സും കാര്യങ്ങളൊക്കട്ടുള്ളരു വെള്ളും ബിസ്ക്കറ്റും ഒക്കെ എല്ലാർ കൊട്ന്ന് കഴിക്കാനായിട്ട് കിട്ടും പിന്നെ ഉച്ചക്ക് ഫുഡ് എല്ലാർക്കും ഫുഡ് ഫുഡ് കളയാൻ പറ്റൂല ആഹ് ഒരു കൈ തന്ന ഫുഡ് മൊ ത്തം മ്മൾ കഴിച്ച് തീർക്കണം അങ്ങനെ ഫുഡ്. കാര്യങ്ങള് പിന്നെ ഹിമാജല് പോയപ്പോളാണ് അത്രമേൽ ഒ മഞ് മഞ്ഞൊക്കെ നേരിട്ട് കാണുമ്പള്ള ആ ഫസ്റ്റ് ടൈം എക്സ് പീരിൻസ് ണ്ടല്ലോ ഓ ഐ ഗോഡ് അത്രക്ക് ഹ് ഞാൻ കുളുലും അത്പോലെ മണാലിലും പോയിട്ട്ണ്ട് കുളൂൽ പോയസമയത്ത് ഞാനീ പാരാഗ്ലൈഡിങ് ചെയ്തിന് അവിടുത്തെ ഹയ്യസ് റ്റ് പോയിന്റ്ന്ന് പാരാഗ്ലൈഡിംഗ് ചെയ്തപ്പം സോ ഗുഡായിരുന്നു അവിട്ത്തെ എക്സ്പീരിയൻസ്ന്ന് പറയുമ്ള് അമ്മളൊരു മലന്റെ മലെ മലന്റെ മേലന്ന് താഴ്ക്കടുത്ത് ചാടുമ്പള്ള പാരാഗ്ലൈഡിങ്ങിൽ എന്ത്
ഒറ്റവ്യൂല് ന്നമ്മള അടീല്ള്ള വീടുകളും കാര്യങ്ങളും അവടആവുമ്പം വെള്ളും ആ എന്താ മ്മളെ ഹിമാലയത്ത്ന്ന് വര്ന വെള്ളങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോ എൻ അ ത്ര മനോഹരയ്നു പിന്ന ഐസ് ന്നമ്മള് കുതിരസവാരി അങ്ങനെള്ള കാര്യങ്ങൾ അവ്ട്ത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ട്ണ്ട് അമ്മള് എന്താ ഇങ്ങനെ ഹിമാലയത്ത്ന്ന് ര്ണ തണ്ത്ത ഐസ് പോലെള്ള വെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്തി ട്ട് റഫ്റ്റിങ്ങൊക്കെ ചെയ്ത്ണ്ട് ഒക്കെ അത്രക്ക് സൂപ്പർ എക്സ്പീരിയൻസായിരുന്നു പിന്നെ ആ മലന്റെ ന്നറൂക്ക് മ്മളൊരു ട്രക്കിങ്ങ് ചെയ്തിരുന്നു. അതൊക്കെ ന്ന് പറഞ്ഞാ ഇപ്പളും ഇപ്പ ചെയ്തൊരു ഫീലാണ് അത്രക്ക് അടിപൊളി എക്സ്പീരിയൻസായിരുന്നു പിന്നെ അവ്ട്ത്തെ ലോക്കലാളുകളോട് കൊറെ സംസാരിച്ച് ഞങ്ങള് ഹിന്ദി പഠിച്ചേന് കാരണം ഹിന്ദി പഠിച്ചതോണ്ടന്നെ നമുക്ക് ഒരുപാട് ഉപയോഗം നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാ ഹിന്ദി അറിയാന്ന് പറയിണത് ഒര്അടിപൊളി കാര്യാണ് മ്മക്ക് എന്താ ഇംഗ്ലീഷ് ഷ് അറിയുന്നേലും അമ്മക്ക് അവട്ത്തെ ലോക്കൽസ്ന് ചെൽപ്പോം ഇംഗ്ലീഷ്റിയണം ന്നില്ല സോ ഹി മ്മള് അവട്ത്തെ ആളുകളോടൊക്കെ എങ്ങനെ സംസാരിക്കലും കാര്യങ്ങളും അവട്ത്തെ ഫുഡ് കഴിക്കല് അവട്ത്തെ റ റെസ്റ്റോറന്റ് അവിട്ത്തെ ഫുഡ് കഴിക്കൽ മ്മളേ കേരള ഫുഡ് കഴി ക്യാണ്ട് ഓരോ ട്രഡീഷണൽ ഫുഡ് കഴിക്ക
അതെ അതാണ് നമ്മ അതാണ് നമ്മൾ ചെയ്യേണ്ടത് അ മ്മള് നമ്മള് വേ വേറരു സ്ഥലത്ത്ക്ക് അവ്ടെ കാണാൻ പോവുമ്പോ ഓലോ സംസ് കാരം ഓലെഭക്ഷണൊക്കെ നമ്മളവ്ട്ന്ന് ട്ടേ ടേസ്റ്റയ്തോകണ്ട്യത്
അതെ അതെ
ആ ആ അല്ലാതെ നമ്മ ഇവട്ന്ന് പോയി അവടെ പോയി നമ്മളെ ഭക്ഷണം തന്നെ കഴിക്കുമ്പം അ ഓലെ ഫുഡിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഞമ്മള് മനസ്സിലാക്കൂല
അയ്ശെരിയ അതോണ്ടെന്നെ ഞങ്ങളെന്താക്കി ആ ഞങ്ങള് കൊറെ യാത്ര ചെയ്ത് ഞങ്ങളെ ബസ് സിലെന്നെ നമ്മളെ ഏ സി ബസ്സിലാണല്ലോ നമ്മൾ അവിടക്കൊക്കെ പോകുമ്പോ യാത്രയ്യാ പ്പ ഞങ്ങളെന്താക്കി ഞങ്ങള് കൊർച്ച് ഒരു കൊർച്ച് നേരത്തിനെങ്കിലു അവടത്തെ ലോക്കൽ ബസ്സിൽ കേറി അപ്പ അവ ത്തെ ലോ ത്ത അവ്ട്ത്തെ പ്രാദേശിക ബസ്സില് കേറിയോണ്ടെന്നെ അവ്ട്ത്തെ ആള്കള് മൊത്തം നമ്മളങ നോക്കും നമ്മള് കേരളക്കാരാണല്ലോ ആഹ്.
അതെ
നമ്മളൊരു പ്രത്യേക നോട്ടാണ് ഇവരെല്ലാരും നമ്മളങ്ങനെ നമ്മളിങ്ങനെ പൈസ കൊടുക്കുന്നു അട് ത്ത ബസ്സില് പോവുന്നു ഒരു ലോക്കൽ സെറ്റപ്പാണ് അവ്ട്ത്തെ ബസ്സൊക്കെ പക്ഷെ നല്ല രസന്റേനു സ്ഥലറില്ലെങ്കിലും ഞങ്ങള് ജസ് റ്റ് ഏടെ അപ്പർത്ത് പോയി എറങ്ങി വീണ്ടും ഞങ്ങള ബസ്സി തന്നെ കേറി അങ്ങനെ നല്ലൊരു എക്സ്പിരിയൻസാണ് യാ യാത്രാന്ന് പറിണത് നമ്മള് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പഠിക്കുട്ടോ നമ്മള് യാത്രേല് അമ്മക്ക് ചെലപ്പോ ഫുഡ് കിട്ടീന്ന് വരില്ല അമ്മക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഒറങ്ങാൻ കഴിഞ്ഞ്ന്ന് വരില്ല പല കാര്യങ്ങളും ഇണ്ടാവും പക്ഷെ നമ്മള് കൂടുതലായിട്ട് അഡ്ജസ്റ്റഡ് ആവും കൊറേ കാര്യങ്ങള് അഡ്ജസ് സ്റ്റ്ഡാവും ആൾക്കാർക്ക് അമ്മള് ആൾക്കാരുവായിട്ട് ബിഹേവെയ്യ്ണേല് കൊർച്ച് മാറ്റം വരും. പിന്നെ അമ്മക്ക് എന്താ ഫുഡും ഒക്കെ കൺണ്ട്രോളെയ്യാനായിട്ട് പറ്റും. പിന്നെ ചെറിയൊര്. ഏഹേ എന്താ സൗകര്യം ഉള്ളെങ്കിലും അമ്മള് അത് അഡ്ജസ്റ്റെയ്ത് നീങ്ങാനായിട്ട് പരമാവധി ശ്രമി ക്കും പിന്നെ അമ്മള് ടൂറും ഒക്കെ യാത്ര ചെയ്യാന്നൊക്കെ പറിമ്പോ. അമ്മളെ കൂടെള്ള ആളുകളുടെ എന്താ യഥാർത്ഥ സ്വഭാവം അതുപോലെ തന്നെ. അവരുവായിട്ട് കൂടുതലായിട്ട് അടുക്കാനുള്ള ഒരു എന്താ പറയാ ഒരു സൗകര്യം ഒരുക്കാണ് യാത്രാന്ന് പറിണത്. യാത്രയിലമക്ക് ഒരുപാട് ഒരുപാട് അറിവുകള് കിട്ടും നമ്മള് ജസ്റ്റ് ബുക്ക് വായിക്ക്ണ അറിവൊന്നു അല്ല ഞ്ഞമ്മള് നേ നമ്മള് ഡയറക്റ്റായിട്ട് കാണുമ്പോ ഇണ്ടാവ്ണെ. കൂടുതല് അനുഭവങ്ങള് കിട്ടുവല്ലോ ഇപ്പം ലോട്ടസ് ടെമ്പിളിലൊക്കെ പോയിണ് ഞങ്ങള് ലോട്ടസ് ടെമ്പിള് അങ്ങനെ ഒരുപാ ട് ഞ്ഞമ്മളെ ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യയിലെ ചരിത്ര സ്മാരകമായിട്ടുള്ള ഏകദേശം എല്ലാ സ്ഥലങ്ങ ൾളും അമ്മള് പോയിട്ട്ണ്ട് അതൊക്കെ അതിമനോഹരാണ് അമ്മളെ കണ്ണു കൊണ്ട് കാണാന്ന് പർഞ്ഞാ അതൊരു ഭാഗ്യായിട്ട് കൂട്ടണം അത്രക്ക് അടിപൊളിയാണ്
ഇപ്പം അതൊക്കെ ഒരു ഓർമ്മ ആയി എങ്ങനെ?
യാത്ര ചെയ്യാൻ താല്പര്യില്ല?
താല്പര്യം എല്ലാം ഉണ്ട് പക്ഷെ യാത്ര ചെയ്യാറില്ല എന്ന് മാ താല്പര്യം ഇണ്ടായിട്ട് ചെയ്യാതിരിക്ക്ന്ന ഒര് ആളാണ് ഞാൻ. ഞാൻ ചെറ്തായിട്ട് ഇങ്ങനെ ഇങ്ങനെ പോകുമന്നല്ലാതെ കൂടുതല് ദൂര യാ ത്രയൊന്നും ചെയ്ത് അടുത്ത് ചെയ്തിട്ടില്ല.
ഓക്കേ ഓക്കെ ഭാവിയില് കൂടുതല് യാത്ര ചെയ്യാൻ സാധിക്കട്ടെ.
ഓക്കെ താങ്ക്യൂ താങ്ക്യൂ
യാത്രകള് ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ഇണ്ടെങ്കില് യാത്രകളൊക്കെ. അടിപൊളിയായിരിക്കാം
അതെ ജോലി ഇണ്ടേല് നമക്ക് നമ്മളെ ഏഹേ കിട്ടുന്ന ഒഴിവ് സമയങ്ങള്ല് നമ്മള് ആ ദിവസം ഒര് യാത്ര പ്ലാൻ ചെയ്യാം എന്നിട്ട് അങ്ങനെ പോവാ. അപ്പൊ നമ്മളെ ജോലിയിലുള്ളെ നമ്മളെ മാനസികായിട്ടുള്ള പിരിമുറുക്ക ങ്ങളും ഒക്കെ ഒഴിവാവും അതുപോലെ ജീവിതം സന്തോഷകരമായിട്ട് പിന്നെയാ ജോലി ചെയ്യാൻ പോകുമ്പോ ഒരു ഫ്രഷ് മനസ്സൊക്കെ ശുദ്ധമാക്കിയിട്ട് നമുക്ക് പോവാൻ കഴിയും.
അതെ അതെ അപ്പൊ ശരിന്നാല് ട്ടോ താങ്ക്യൂ
പൈസയില്ലാതെ യാത്ര എഹ് ഇപ്പോൾ സാധ്യമല്ല പെട്ടെന്നുള്ള യാത്രയൊന്നും സാധ്യമല്ല.
അപ്പൊ ഞ്ഞമ്മക്ക് ഇവടെ അവസാനിപ്പിക്കാം.
ഓക്കെ